ഹലോ
ഹലോ ആ കേക്കുന്നുണ്ട് ഉം എന്നാ ഉണ്ട് വിശേഷം ഉം ഉം പണി ഒക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുളിച്ച് ഇങ്ങോട്ട് കേറി
ആ ചായ കുടിക്കാറായോ
ചായ കുടിക്കാൻ ആയില്ല
ജോലികളൊക്കെ ഒതുങ്ങി പയ്യെ ചായൊക്കെ ഇട്ട് കുടിക്കാം മോള് ട്യൂഷന് പോണ് അങ്ങനെ മോളെ ട്യൂഷന് വിട്ടിട്ടിരിക്കയാ സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷന് കേറി പോയി
ആ ഇവിടെ വരാറാവുന്നതേ ഒള്ളൂ
ആണല്ലേ ആ
പിന്നെ വേറെന്താ വിശേഷം
ഉം വേറെ എന്ത വിഷയം മഴ ഇന്ന് അങ്ങനെ പെയ്തില്ലന്ന് തോന്നുന്നു ഇന്ന് പെയ്തില്ല
ഉം ഹം ആ ഇവിടെ അതെ ഇന്ന് മൂടി നിക്കുവായിരുന്ന് പക്ഷെ പെയ്തില്ല.
ആഹ് ഇന്നലെയൊക്കെ മഴയായിരുന്ന്.
ആ ഇവിടെ രണ്ടു ദിവസം നല്ല വെയിലായിരുന്ന് ന്നലേം മിനിഞ്ഞാന്നും. ഇന്നൊരു മൂടലായിരുന്നു. ഉം ഊ പിന്നെ
പിന്നെ വേറെ വേറെന്താ വിശേഷങ്ങളൊക്കെ
ഏ ഇവിടെ ഇങ്ങനെയൊക്കെ പോവുന്നു മഴയായിരുന്നു മഴയായിരുന്നു വിശേഷം രണ്ടു ദിവസെ ആയുള്ളു തെളിഞ്ഞിട്ട് അതുകൊണ്ട് തുണിയൊക്കെ ഒരുപാട് അലക്കാനും ഉണങ്ങാനും ഒക്കെ ആയിരുന്നു ഇന്നലെക്കൊണ്ട് തീർന്ന് അപ്പൊ ഇന്ന് വീണ്ടും ദേ മഴ തുടങ്ങി
മഴക്കൊരു ഇതില്ല
അതെ അതെ ഇനിപ്പോ മഴ ആരിക്കും
കറത്ത് കറത്ത് വരുന്ന് പിന്നേ ഇച്ചിരി അങ്ങ് വെളിച്ചം വരും പിന്നെയും കറക്കും തുണിയൊക്കെ ഒണങ്ങി കിട്ടുന്നതാ പാട്
യൂണിഫോമിന്റെ കാര്യമാണെ പാട് ഇവർക്കിപ്പം
യൂണിഫോമിന്റെ കാര്യവും ആ ആ.
മഴ പെയ്താല് അ ഒരു ദിവസേ ഇടാൻ പറ്റൂള്ളൂ ചെളിയാവും ചള്ള തെറിക്കും.
ആ ആ എ യൂണിഫോമിന്റെ കളർ എന്തുവാ?
ഏർ ഒരു എന്താ നീല കറുത്ത നീല. കോട്ടും ഇ ഇല്ല. കോട്ട് ട്ടും പാന്റും. അകത്തു ഉള്ളില് ഷർട്ടും. അപ്പൊ കോട്ടിനും പാൻ്റിനു നല്ല കട്ടിയാണേ.
ആഹ് ശരിയാ.
അന്നാലും ഭയങ്കര പാടാണ്. ഈ കളർ ആയത് കൊണ്ട് വേഗം നഴുക്ക ഈ ചെളിയാ ചെളിയുടെ കളർ പെട്ടെന്ന് അതെല്ല അറിയാനും പറ്റും. ഉം അതുകൊണ്ട് അതാ ഉള്ള ഒരുപാട് മഴ പെയ്താല്.
ആന്ന് ആന്ന് അതൊരുപാട് തന്നെയ. ഈടെ പിന്നെ പിള്ളേർക്ക് യൂണിഫോ മില്ലേ സ്കൂളിൽ പോവത്തില്ലെന്ന് പറയും.
ആഹ് അതുവല്ല സമ്മതിക്കത്തില്ലോ. ഒരു ദിവസം പോലും ബുധനാഴ്ച ദിവസം പോലും യുണി നമ്മളൊക്കെ പഠിച്ചപ്പൊത്തേക്കിന്ന ബുധനാഴ്ച്ച ദിവസം കളർ ഡ്രെസ്സിടാരുന്നോ? ഇപ്പൊ അതും പറ്റത്തില്ല. ബുധനാഴ്ച സെപ്പറേറ്റ് യൂണിഫോം അല്ലേ ഇപ്പൊ.
ആഹ് ഇവിടെ എന്റെ മോക്കും അങ്ങനാ ബുധനാഴ്ചയല്ല അവക്ക് ചൊവ്വാഴ്ച കളറിടാം പിന്നെ ബുധ നാഴ്ച്ച എപ്പോഴും ഇടുന്ന യൂണിഫോം എന്നെ. വ്യാഴാഴ്ച ച്ച സ്കൂളിലെ പേര് എഴുതിയിട്ടുള്ള ടീഷർട്ടും നീല പാന്റും.
ഇവിടെ ഏ തിങ്കളും ചൊവ്വായും ഒരു യൂണിഫോമാ. ബുധനാഴ്ച വേറൊന്ന് വ്യാഴോ വെള്ളിയും വേറെ.
ഉം ഉ
ഇപ്പമാണ്.
ആണല്ലേ ആഹ്. മൂന്നെണ്ണത്തിനും ഒരു പിടി പൈസയും വേണം
അതെ അതെ അത് വാങ്ങാതിരിക്കാനും പറ്റത്തില്ല. നിർബന്ധ അല്ലേ?
ആഹ ആണ് നിർബന്തോ, അതില്ലെങ്കിൽ പറ്റത്
അതെ അതെ. മൂന്ന് യൂണിഫോമിന് തന്നെയായി ആറായിരത്തഞ്ഞൂറ് രൂപ.
ആന്നല്ലേ ആ ആ ബസ്സില് വരുവോ അതോ നടന്ന് വരുവോ?
ബസിൽ വരും സ്കൂൾ ബസിൽ വരും.
ദൂരയാണാ?
ആ കുറച്ച്‌ ദൂര ഉണ്ട്.
നമ്മുക്ക് പിന്നെ അത്ര ദൂരൊന്നുല്ല ഉ നടന്ന് പോകുന്ന ദൂരേ ഉള്ളു.
ഉള്ളു ആ ആ ഇവിടെ നമുക്ക് അങ്ങനെ അടുത്ത് നടന്ന പോകാൻ പറ്റുന്ന അത്ര അടുത്തുള്ള സ്കൂളുകളൊന്നും ഇല്ല.
ആന്നല്ല ആ.
അത്യാവശ്യം ദൂരം ഉള്ളതാ.
ആഹ. ഉം എത്ര മക്കള്ണ്ട്?
രണ്ടു പേര്, ഒരാള് ചെറിയ മോളാ ഉറങ്ങുന്നു. രണ്ട് വയസാവുന്നതേ ഉള്ളൂ.
ആ
മൂത്തയാള് മാത്രേ സ്കൂളിൽ പോവുന്നുള്ളൂ.
ആന്നല്ലേ ആ.
അവിടെയോ എത്ര പിള്ളേരാ?
ഇവിടെ... എനിക്ക് രണ്ട് പിള്ളാര്, മോള് മൂത്തത് അവളിപ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന്.
മോന് രണ്ടര വയസ്സായി.
ഉ ഹും. മോള് വന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോ പോയതാണ്.
ഭക്ഷണൊന്നും വൈകീട്ട് വരും അങ്ങനൊന്നും വേണ്ട, എന്തെങ്കിലൊക്കെ സ്നാക്സായ് ഐറ്റംസുകള് വേണം തിന്നാൻ അല്ലാതുള്ള ആഹാരങ്ങളൊന്നും, ഇനിപ്പൊ അഞ്ചരയാവുമ്പൊ വരും.
അഞ്ചരയാവൂല ഓ ഇവിടെ വരുമ്പോ നാലേമുക്കാലാ നാലര നാലേമുക്കാലാകും വരുമ്പോ.
സ്കൂള് വിട്ട് വരുമ്പഴാ?
സ്കൂള് നേരത്തെ വിടുന്ന മൂന്ന്മണി മൂന്നേ കാലാവുമ്പോ വിടുന്നതാ, പക്ഷെ ബസ് എല്ലായിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് വരുമ്പൊഴേക്കും നാലരയാകും ഇവിടെ
വ ഒരു സമയാവൊല്ലോ
അത്രയും സമയം ബ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവ.
ആന്നലെ ആ
അപ്പൊ വരുമ്പഴ്ത്തേക്കിന് വെശക്കും, അതോണ്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചോളും. ചോറ് കഴിക്കാൻ മടിയാ എന്തോ
കാപ്പിയൊക്കെ ഉണ്ടാക്കിവെച്ചോ?
ചോറ് ചെല ദിവസം കഴിക്കും ഇഷ്ടവുള്ള കറിയൊക്കേണെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കി ചോറ് കഴിക്കും അല്ലെങ്കില് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയെന്തെങ്കിലും വൈകിട്ടത്തേനൂടെ കാണും ആ പിന്നെ അത് കഴിക്കും.
ഇറച്ചിയൊക്കെ വേടിച്ചാ?
ഇന്ന് എറച്ചി ഇന്നൊന്നുവില്ല സ്പെഷ്യൽ ഒന്നുവില്ല ഇന്ന് രാവിലത്തെ ദോശയും സാമ്പാറും ഇരിപ്പുണ്ട് അത് കൊടുക്കണം അത് ഓരോ ദിവസം ഓരോ മൂടാ ചെല ദിവസം വരുമ്പോത്തിന് വല്ല്യ വെശപ്പ് കാണത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ ചായെ ഇട്ട് എന്തേലും സ്നാക്സ് കൊടുക്കും.
ആ പിള്ളേർടെക്കെ കാര്യം പറയാത്താല്ലത്
പൊതുവേ മടിയാ ഒന്നും കൊടുക്കാതിരുന്ന അത്രോ ഇഷ്ടം പിന്നെ അതെ ആ ഇവിടെ അതെ ബേക്കറി ആണെങ്കി മാ നല്ല ഇഷ്ടവാ പിന്നെ അല്ലാതെ ഒന്നും കഴിക്കാൻ ഇഷ്ടല്ല ചോറൊക്കെ നിർബന്ധിച്ച് കൊടുത്തു വിടുന്നതാ കൊടുത്ത് വിടുന്നുണ്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല
ആ ഞാനും വിചാരിക്കും കാപ്പി രാവിലെയാങ്ങ് കൊടുത്ത വിട്ടഴിഞ്ഞ സ്കൂളിൽ പോയി തിന്നുള്ളൂ ന്നൊക്കെ വിചാരിക്കും ന്നാലും പറയും, എനിക്ക് വേണ്ട, എനിക്ക് വെശപ്പില്ല, തിന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടങ്ങ്പോകു
അതെ നമ്മള് കൊടുത്ത വിടുന്നത്, നമ്മള് കഷ്ടപ്പെട്ട് രാവിലെ ഏ വെക്കുന്നത് മാത്രൊള്ളൂ ഇവര് കഴിക്കുന്നില്ലല്ലോ. വെക്കാൻ മടിയാ. ഉം വെക്കാതിരിക്കാനും പറ്റത്തില്ല നമുക്ക് ഇവര് കഴിക്കോ ഇല്ലേന്ന് ഇവർക്കറിയാ നമുക്ക് പക്ഷെ കറക്റ്റ് സമയത്ത് ത്തെല്ലാം ആവണ്ടേ? രാവിലെ എട്ടരയാമ്പത്തിന് പോണവിടെ. അപ്പോ എട്ടരയാവും ബസ് ത്തുവരെ. എട്ടേകാലാവുമ്പഴത്തേനും റെഡി ആയി നിക്കണം.
ഉം രാവിലെ ആ സമയത്ത് എല്ലാം ആവു വേണം.
ആ ഞാനാണ്.
അവിടെ നടന്നു പോയാ മതില്ലേ? സ്കൂളിലേക്ക്. ഉം അപ്പപ്പൊ താമസിച്ചു പോയാൽ മതിയയിരിക്കുമല്ലോ.
ഉം നമ്മള് ഇല്ലെ ട്യൂഷൻ ഉണ്ടെങ്കിൽ രാവിലെ എട്ട് മണിയാവുമ്പോ ഇവിടുന്ന് പോവും.
ഉം ഹ്
മ് മദ്രാസ ഇല്ലാത്ത ദിവസം രാവിലെ ട്യൂഷൻ അന്നേ രാവിലെ അങ്ങ് പോകും അവള്.
ആ മദ്രസ. എല്ലാ ദിവസവും മദ്രസുണ്ടോ?
ഉം തിങ്കൾ, ചൊവ്വ, ബുധൻ, ശനി, ഞായർ.
ആഹ ഇവിടെ ശനിയും, ഞായറ് മാത്രേള്ളൂ.
ആണേല് ആഹ
ഉം അല്ലാത്ത ദിവസങ്ങളിലില്ല ആ അതെ അതെ അല്ലെങ്കിൽ രണ്ടും കൂടെ വലിയ പാടല്ലേ സ്കൂളിൽ പോക്കും മദ്രസ്യം കൂട ആകുമ്പഴത്തേക്കിനെ
ആ ഇവിടെ ഭയങ്കര പാടാ രാവിലെ എണിട്ട് എല്ലാം നടക്കയും വേണം. മദ്രസ രാവിലെ എണീക്കുവോ?
ക്കണോ മതിരിസ പോന്ന്
അല്ല എട്ടു മണിക്ക് ട്യൂഷന് പോണം. വൈകിട്ടാ മദ്രസ.
ആ വൈകിട്ട് മദ്രസ അപ്പൊ ഇനിയിപ്പ എന്നാ ചെയ്യുന്നേ. ഇന്ന് ഇപ്പം ഇന്നില്ല.
ഇന്നില്ല. ഇന്ന് അങ്ങോട്ട് ട്യൂഷന് പോയി, വൈകീട്ട് ട്യൂഷന് പോയി, രാവിലെ ട്യൂഷന് പോകത്തില്ല.
ഹും പിള്ളാർക്കും റസ്റ്റ്. ല്ല ട്യൂഷൻ ഇല്ലെങ്കിൽ മദ്രസ. മദ്രസ ഇല്ലെങ്കിൽ ട്യൂഷൻ.
ആ ഞാൻ പിന്നെ ട്യൂഷന് ആക്കിയെന്ന് വെച്ചാ പഠിക്കുകയും ചെയ്യും. രാവിലത്തെ ഒരു അടുക്കും ചിട്ടയും വരുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇവള് ഒരു എട്ടരൊക്ക ആകുമ്പോഴേ എണീക്കുന്ന സ്വാ കൂളി പോ ഒരുങ്ങുന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ട്യൂഷനക്കെ ആവുമ്പോ നേത്തെ വന്ന് കിടക്കുകയും ചെയ്യും. ഉറങ്ങുന്നതൊക്കെ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഉറങ്ങത്തുള്ളൂ.
അപ്പൊ അതുവരെ നമ്മള് ഇരിക്കുവോ.
നമ്മള് ഇരിക്കണ്ട അവള് ഇങ്ങനെ ഇരുന്നോള്ളും. പിന്നെ ഇക്കാ ഉണ്ടെങ്കിൽ മൊബൈൽ കണ്ടോണ്ട് ഇരിക്കും ഇക്കാടെ കൂടെ അവളു ങ്ങ് യിരിക്കും.
ഉം ഹും
ഞാം കിടന്നുറങ്ങും.
ആ ഹ ഹ അപ്പൊ നമ്മളും അതനുസരിച്ച് നേരത്തെ ആക്കണം. നമ്മളും ഇചി പത്ത് മണിക്ക് മുന്നേയിട്ട് ടക്കാൻ പരുവത്തില്ലേ. അപ്പൊ പിള്ളാര് അല്ലെങ്കിൽ പിന്നെ അവർക്ക് രാവിലെ എണിക്കാ ക്കാനും തമ മ ഈ താമസി കിടക്കുന്ന കൊണ്ട് രാവിലെ എണീക്കാനും മടി. ഉറങ്ങി തീരത്തില്ല.
നിന്തിർത്തില്ല.
ഉം അപ്പൊ നമ്മളും കൂടെ അവരുടെ സമയം അനുസരിച്ച് ഒരു ഒമ്പതര പത്ത് മണിക്ക് മുന്നേ കിടക്കുവാണെങ്കിൽ. അവരും കുറച്ചു നേരംക്കെ കിടക്കും. അത് കഴിയുമ്പോഴത്തേെന് വെട്ടം നിർ നിർത്തി കഴിയുമ്പോഴത്തേക്കനെ തന്നെ ഉറങ്ങിക്കോളും. അല്ലെ ഈ ഒരു മണി വരെയൊക്കെ ഇരിക്കാന്ന് പറയുമ്പോളേ പിള്ളേർക്കത് ഈ കണ്ണിനും ഭയങ്കര പ്രശ്നമാവും. ഉറങ്ങാതിരുന്നാലും വലിയ പാടാ. ചെറിയ മക്കളല്ലേ? അപ്പത്തേനെ ഉറക്കം അവർക്കും മെയിനായി ഇട്ട വേണ്ട ഒരു കാര്യല്ല
അതിപ്പോ ഇങ്ങനെ പോയതിനെ കൊണ്ട്പ്പോ നേരത്തെ ഉറങ്ങൊക്കെ ചെയ്യും കുഴപ്പോല്ല ഉം
പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോത്തേന് ക്ഷീണമല്ലേ അതോണ്ട് അങ്ങനെ ഒറഞ്ഞത്തില്ല അല്ലേ നേരത്തെ
ആഹ അങ്ങനെ ഉറങ്ങതില്ല അവക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല അതങ്ങനൊരൈറ്റവും ഉറങ്ങുന്നതിനോടൊന്നും താല്പര്യം അവയി ഉ പകല് ഒരു ഉച്ചക്ക് ഒക്കെ ഒറങ്ങി കഴിഞ്ഞ പിന്നെ രാത്രില് ഒരു പതിനൊന്നു ണിക്കുള്ളില അങ്ങ് ഒറങ്ങും
ആ ഹാ ഇവിടെയും അതെ കുഞ്ഞ് ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോ ഉറങ്ങീട്ടു ഒരഞ്ചര ഒക്കെ ആകുമ്പോ എണീക്കും പിന്നെ നമ്മളെപ്പോ കിട ക്കുന്നോ അതനുസരിച്ച് ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതര പത്ത് മണിക്ക് മുന്നേ ആയിട്ട് നമ്മളും കിടക്കും ആ കൂടെ തന്നെ അവരും ഒറങ്ങും ഉം പിന്നെ ബാക്കിയുള്ള വൈകിട്ടത്തിനുള്ള ഫുഡൊക്കെ ആയോ
നമ്മളെല്ല രാവില തന്നെ അങ് വെക്കും പിന്നെ വൈകിട്ടേതേന് ഒന്നും സമയം കിട്ട
ഇല്ല അത് ശ ഞാനും അങ്ങനെ തന്നെയാ രാവിലെ വ ഒരുമിച്ച് വെച്ചേക്കും ഉച്ചക്കത്തെ ഉച്ചക്കത്തിന്റെ കൂടെ തന്നെ വൈകിട്ടതെനുകൂടെ ആക്കി
ആഹ അതാമ്പം മക്ക് ജോലി ഒതുങ്ങി
ആ് അതെയതെ അതേ പിള്ളാരേം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടു നേരം വെക്കലും വിളമ്പലുംഒന്നും നടക്കു
ഉം നടക്കത്തില്ല
ന്നാ ശരി ആയിക്കോട്ടെ എടക്ക് വിളിക്യാം
ആഹ് ശരി
ഹലോ
ഹലോ
കോൾ കട്ടാവുന്നില്ല അവിടെ ഒന്ന് കട്ടാക്കാവോ
ഇവിടെയും കട്ടാവുന്നില്ല
ആണോ